ആഹ
ഞാൻ പഠിക്കാ ചേച്ചി
ആണോ എന്തിനാ ആണോ ആഹ് ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് നിന്നിട്ടാണോ അതോ വീട്ടിൽ തന്നെ
അല്ല ഇപ്പം ഞാൻ പത്ത് ദിവസത്തെ എക്സാംമാണേ അതിന്റെ സ്റ്റഡിലീവ്ന് വേണ്ടി ഞാനാ നാട്ടിൽ വന്നേക്കുവ ഞാൻ ശനിയാഴ്ച പോവും ഞാൻ ബാംഗ്ലൂര് ചേച്ചി എന്ത് ചെയ്യാ
ഞാൻ ഹൗസ് വൈഫാ
ആരൊക്കെ ഉണ്ട് വീട്ടില്
ഞാനിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ് ഇവിടെ പേരൻറ്സ് ഞാനൊ ഒരു മോളേ ഉള്ളു പിന്നെ രണ്ട് മക്കളുണ്ട് മോന് എട്ടാം ക്ലാസ്സിലാ.
ആണോ
ഉം ഉം ചെറുത് രണ്ടര വയസായിട്ടോള്ളൂ.
അയ്യോ ആഹ് വഴക്കാണോ?
ആഹ് അങ്ങനെ വല്യ കൊഴപ്പല്യ. പക്ഷെ എന്താന്നാ ഫോൺ ചെയ്യന് അങ്ങൻത്തെ ഒന്നിനും സമ്മയ്ക്കൂല്ല അപ്പെ ക്കും സ് ഔണ്ടൊക്കെണ്ടാക്കിയാണ്ട് ഫോൺ കൈ കിട്ടേണ്ടിക്കെ വരു. അപ്പൊയേ ഒർങ്ങുന്ന സമയത്താണ് വിളിയും കാര്യങ്ങളൊക്കെ. ഈ സമയത്തൊക്കെ ഒറങ്ങായി. അപ് അഹ് ആഹ് അപ്പൊ ആ സമയം നോക്കിട്ടൊക്കെ വിളിക്കാൻള്ളവരൊക്കെ വിളിക്കലോതൊക്കെ. മറ്റേ നമ്മളൊന്നും സംസാരിക്കാനൊന്നും സമ്മയ്ക്കൂല. ഒഹ്.
ചായക്കെ കുടിച്ചോ?
ആഹ് ഇന്ന് അയ്ന് ഉച്ചക്ക് കഴിക്കാൻ വൈകി പോയി. പൊർത്തു പോയിര്ന്ന് അപ്പപ്പോ ഊണിപ്പഴാ കഴിച്ചത്. പ അഞ്ചുമണിയായി അപ്പ ചായയും ഊണും കൂടി ഒന്നിച്ചങ്ങാക്കി.
ഹാ പിന്നെ എല്ലാരും എന്ത്യേ അവിടെ.
ആഹ് പിന്നെ മൂത്ത മോന് ട്യൂഷന് പോയേ അപ്പൊ അങ്ങനെ ഇപ്പ ഞാനും കുഞ്ഞും മാത്ര ഉള്ളൂ.
ആ മഴയുണ്ടോ അവിടെ?
ഇന്നില്ല്യ ഇവിടെ മഴ പൊതുവേ കൊറവാ. മഴ ഇപ്രാവശ്യം അങ്ങനെ കിട്ടീട്ടേ ഇപ്പൊ ഇന്നലെ ഇല്ല കഴിഞ്ഞ ദിസം ഒന്ന് മഴ കിട്ടി അത്രെ ഒള്ളു. പിന്നെ ജൂണ് ഫസ്റ്റിലൊക്കെ അവിടേ
ഇവിടെ മഴയായിരുന്നു. കൊർച്ച് മുന്നവരെ ഉച്ച മഴയായിരുന്നു.
ശക്തിഇല്ഇള്ള മഴകിട്ടിയോ?
ആഹ് നല്ല മഴയായിരുന്നു.
ആണോ ഉം. ഇവിട്ക്ക് മഴേ കൊറവാ എ ആണോ ആഹ് അതുകൊണ്ട് കെട്ന്നൊർങ്ങാൻ സുഖ ഏ മിനിഞാന്ന് അതുപോലെ നല്ല മഴ കിട്ടിയപ്പോ നല്ല സുഖണ്ടായി. നല്ല തണുപ്പുണ്ടായിരുന്നു.
ആഹ് ഞാനിവിടെ സ്റ്റഡി ലീവിന് ഞാന് ഇവിടെ സ്റ്റഡി ലീവിന് വേണ്ടി വന്നെയ പശെപ്പൊ മഴ കാരണം ഇപ്പ മൊ ഒറക്കവെ നടക്കുന്നുള്ളൂ.
ആഹാ അത് ശെരിയാ നമ്മുക്ക് ഏ ഏതിയറാ?
ഞാനിപ്പോ ഫസ്റ്റ് ഇയർ എനിക്ക് ജൂലൈ ഏഴാംതി എക്സാമാണ്.
അഹ്ശരി ഉം അപ്പൊ ഇനി എന്നാ തിരിച്ചു പോവാ ശനിയാഴ്ച്ചേ?
ഞാൻ ശനിയാഴ്ച പോവും. ഞാൻ കഴിഞ്ഞ ശനി കഴിഞ്ഞ വെള്ളിയഴ്ച്ചേ ഇങ്ങോട്ട് വന്നേ.
ആഹ് ആഹ്.
അന്നേരം ശനിയാഴ്ച അങ്ങ് പോണം.
ആഹ് പഠിക്കാന് ഒത്തിരി ഇണ്ടാവും.
ആഹ് ഒണ്ട് ഒണ്ട് അയുടെ പക്ഷെ പയങ്കെര ചൂടാ മഴയൊന്നും ഇല്ല.
ആഹ് കാലാവസ്ഥ ഒക്കെ ഭയങ്കെര ബുദ്ധിമുട്ടാവും.
ആഹ്.
മഴ അല്ലെങ്കിലെ അയുടൊക്കെ കൊറവാണല്ലോലെ ഉം അയ് പിന്നെ ഞമ്മെള് കേരളത്തിന്റെ അത്ര സുഖം വേറെ ഒരു സംസ്ഥാന്‌ത്തും കിട്ട്ല്ലല്ലോ?
ആഹ് പക്ഷെ അവ്ടെ തണ്പ്പായാ ഭയങ്കെര തണ്പ്പാണ്.
ആണോ സഹിക്കാൻ പറ്റാ
ആഹ് പറ്റത്തില്ല. അന്ന് ഞാം ഫസ്റ്റ് ഞാൻ ഇവ്ട്ന്ന് പോയ സമയെത്ത് അവ്ടെ ഭയങ്കെര തണുപ്പായിരുന്നു.
ആഹ് ആഹ് പിന്നെ നമ്മെൾ അ തുകൊണ്ട് അങ്ങ് ഇതാവെണം. കാലാവസ്ഥ ഇങ്ങെട്ട് നമുക്ക് ഒന്ന് സെറ്റ് ആയി കിട്ടെണം. ആ അതെ. ആഹ്.
പിന്നെ ഇനി എപ്പഴാ ചോറും വീട്ടില് അമ്മ അച്ഛൻ അനിയൻ പിന്നെ അച്ഛന്റെ അച്ഛൻ ഉണ്ട്. ഉം അനിയൻ രണ്ടാം ക്ലാസ്.
ആഹ് നല്ല ഡിഫറൻസ് ണ്ടല്ലോ. ആഹ് ഇവിടത്തെ പോലെ തന്നെ. ആഹ് ശെരി. ആ ആ പിന്നെ അമ്മക്ക് എന്തേ ജോലി ഉണ്ടോ?
അമ്മ അവിടെ ഒരു കമ്പിനിയില് വർക്ക് ചെയ്യുവാ.
ആണോ മ്മ്
മ്മ്
ആഹ് ഹ അപ്പൊ വന്നോ ജോലി കയിഞ്ഞ് ജോലി കയിഞ്ഞ് വന്നോ ചോദിക്ക ആണോ അത് ശരി ആറ് മണി ഏഴ് മണിയൊക്കെ ആവുവോ
ആഹ്മ്മ് ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പഴത്തേക്ക് വരും ഏഴ് മണിക്കുള്ളിൽ വരും
അയ് ശരി കൊറച്ച് ദൂരം ഉണ്ടോ വീട്ട്ന്ന്
ആഹ് കൊറച്ചു ദൂരം ഉണ്ട് ഒത്തിരി ദൂരം ഇല്ല എന്നാലും മ്മ് പിന്നെ എപ്പഴാ ഇനി ചോറൂണൊക്കെ
ഇന്ന് ഇനി ചോറ് കഴിക്കൂല ഇപ്പ ഉച്ചക്ക്ള്ള അല്ലെങ്കിൽ രാത്രി ചോറ് കഴിക്കല് കുറവാ ചപ്പാത്തി അങ്ങനെ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഇന്ന് എന്താന്നു ഉച്ചക്ക് കഴിക്കാത്ത ആയതുകൊണ്ട് വല്ലാതെ വിശന്ന് പോയി അപ്പൊ പിന്നെ വേഗം ഈ സമയത്ത് നമ്മൾ ഉച്ചക്ക് ഇത്തിരി കഴിച്ചല്ലെങ്കിൽ ഇതൊരു ഇതാണല്ലോ മ്മ് അപ്പൊ പിന്നെ ഏതായാലും അങ്ങ് കഴിച്ചു പിന്നെ അവിടെ എന്നിട്ട് എന്താ ചെയ്യാ പിന്നെ രാത്രി എന്താ കഴിക്കാ
ഇവിടെ ചിലപ്പോ ചോറ് അല്ലേ ചപ്പാത്തി ദോശ
ആഹ് ആഹ്
മ്മ്
അങ്ങനെ ചോറ് വേണന്ന് നിർബന്ധമൊന്നുംല്ലല്ലെ ആഹ് ആഹ് ഇവിടെം അങ്ങനെ രാത്രി പിന്നെ ഈടെ ആർക്കും ചോറിനോട് താല്പര്യം ഇല്ല മ്മ് ആവില്ല ഒരു ആഹ് ആഹ് അങ്ങനെ ആകുമ്പോ നമ്മുക്ക് പിന്നെ ആഹ് അങ്ങനെ ആകും പിന്നെ നമ്മുക്ക് രാത്രി പിന്നെ തീരെയും കഴിക്കാൻ തോന്നൂല
ആഹ് ആഹ്
ത്തൊക്കെ ചോറ് കഴിച്ചാ പിന്നെ അതും നമ്മള് സാധാ കഴിക്കുന്നതിൽ കുറച്ചും കൂടി കൂടുതൽ കഴിക്കും ഇന്ന് നേരത്തൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് ഞാൻ സാധാ കഴിക്കുന്ന കുറച്ചും കൂടി കൂടുതൽ കഴിച്ച് പോയി അ ഒന്ന് പൊറത്ത് പോയേ പുറത്തു പോയി വന്നപ്പോഴെക്കും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാത്തന്നെ നമുക്കൊരു വിശപ്പാണല്ലോ എനിക്ക് അങ്ങനെയാണ്
എനിക്ക് അങ്ങനെയാണ് ഇവിടെ വീട്ടില് വെളിലോട്ട് ഇറങ്ങിയ പിന്നെ കടകൾ കണ്ടാ പിന്നെ വിശപ്പാ
ആഹ് എന്താന്നാ വീട്ടില്ന്ന് ഭക്ഷണം കഴിച്ച് കണ്ട് ഇറങ്ങിട്ടുണ്ടാവുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ട് ണ്ടാകുള്ളു അപ്പേക്കും കഴിച്ച എല്ലാം അങ്ങു പോയി വീണ്ടും വിശപ്പ് തുടങ്ങിട്ടുണ്ടാവും യാത്രയില് നല്ല ഫുഡ് വേണം അതെ അത് കഴിഞ്ഞ് പിന്നെ സ്നാക്ക് ഐറ്റംസ് എന്തെലും ഒന്ന് കൊറിക്കാൻ ക്കാൻ കിട്ടിയാലും മതി അല്ലാതെ നമുക്ക് കനത്തിലൊന്നും വേണ്ട മ്മ് എന്നിട്ട് ഇടക്ക് യാത്ര പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കും ഇങ്ങനെ വണ്ടീന്ന് കൊറിച്ച് ആഹ് ആറേ മുക്കാലൊക്കെ ആവും
ആ അത് അവിടെ അടുത്ത് തന്നാണോ
ആഹ്
ആഹ് ആ കുഞ്ഞ് എന്തിയേ
കുഞ്ഞ് ഉറങ്ങാ ഈ സമയത്ത ന്നിട്ട് ഒറക്ക ആഹ് രണ്ടും ആൺ മക്കളെന്നെ
ആഹ് രണ്ടുപേരുമായിട്ട് വഴക്കുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ് ചെറുത് എടക്ക് എല്ലാരും ആയിട്ടും വഴക്ക് ഇണ്ടാക്കാൻ വരും വലുത് വന്ന് ഇങ്ങനെ അടിക്കും ടിക്കും അതിനെ അടിക്ക എങ്ങനെന്താ ചാടിയ അടിക്ക പിന്നെ ഞങ്ങള് പറയും ചാടി അടിക്ക അടങ്ങിയ അറിയും അവനെന്തെങ്കിലൊന്നു വിചാരിക്കും അത് ചെലപ്പം നമ്മള് സാധിച്ചു കൊടുക്കൻ പറ്റൂല്ല അപ്പഴൊക്കെ അവർക്ക് അപ്പൊരു ദേഷ്യം വരുല്ലോ അപ്പോ ചാടി അടിക്കും എന്നാല വലിയ അലമ്പ് ഇണ്ടാക്കൂലട്ടോ ചെല മക്കളൊക്കെ വല്ലാതെ വാശി കാണിക്കൊല്ലോ ഇത് അത്ര വാശി ഇല്ല
ഇവിടുത്തെ അനിയൻ ഭയങ്കര വഴക്കാളിയാ അയ്യോ ഒന്നും അറിഞ്ഞ രണ്ടാമത്തേന് ഉപദ്രവ
ആ
പിന്നെ സ്കൂളിൽ പോകാനേപ്പോ രാവിലെ ആ ഒണ്ട് പിന്നെ രാവിലെ ഇപ്പ സ്കൂളിൽ പോകാൻ രാവിലെ ഭയങ്കര മഴയായോണ്ട് അല്ലാത്തപ്പോ ഇയാള് വല്യ മ ഏ സ്കൂളിൽ പോകണ്ടത്ത ഏ പോവാത്ത ദിവസങ്ങളില് രാവിലെ എണ്ണീച്ച് ഇവടെ അപ്പുറത്തെ പിള്ളേർ കൂടെ കളിക്കാൻ പോവെ മഴ ഇ ഇപ്പം മഴയായോണ്ട് ഇപ്പ രാവിലെ കോ സ്കൂളിൽ പോകാനും ഭയങ്കര മടിയൊക്കെ രാവിലെ എണീച്ചു ഭയങ്കര കരച്ചില
ആ ആ രാവിലെ എണീക്കാനും മടിയാവും തണുപ്പിന് രാവിലെ എത്ര മണിക്ക് പോകണം
ആർക്ക
മോന് ആ
അവൾ എട്ടരയാവുമ്പോം സ്കൂൾ ബസ് വരും
ആ ആ അവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്
ആ
ഉം ഏ പിന്നെ സി ബി എസ് ഇ സ്കൂളാണോ
ടി വി സി അല്ല അല്ലാതെ
ആ അടുത്തുന്ന് വേറെ കുട്ടികളൊക്കെണ്ടോ
ആ ഒണ്ട്ണ്ട്ണ്ട്
ആ അപ്പൊ പിന്നെ എല്ലാരും കൂടി അങ് ബസ്സിന് കയറിയാ മതിയല്ലൊ അല്ലെ അ അടുത്തന്നെയണോ സ്കൂള്
ആ അടുത്ത് തന്നെ ഇവിടെ കൊറച്ച് ഒത്തിരി പോവണ്ട
ആ ശരി ഉം ട്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ
ട്യൂഷൻ ഇല്ലല്ല ട്യൂഷ നേരത്തെ പോവുന്നുണ്ടായിരുന്നു ഇപ്പൊ പോുന്നില്ല ഇപ്പൊ അവര് അവിടെ നിർത്തിയേ പഠിപ്പിക്കുന്ന അവിടുത്തെ ആ ചേച്ചി ജോലി കിട്ടിയങ് പോയി
ആഹ് പി എസ് സി അങ്ങനെ എന്തെ കിട്ടീട്ടുണ്ടാവൂലേ ഉം
ട്യൂഷന് വേണം
ആ ഇപ്പൊത്തെ മക്കക്ക് ക്കൊക്കെ ചെറുപ്പത്തിലെ ട്യൂഷന വേണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ ഉം ഏ മോനും ഇപ്പൊ ഈ വർഷേ തൊടങ്ങീട്ടൊള്ളൂട്ടോ ഏഴാം ക്ലാസ് വരെ ട്യൂഷനൊന്നും വിട്ടിട്ടില്ല ഇനിയിപ്പോ ഹൈസ്കൂളിന്റെ ഇതായിലെ അപ്പൊ ഇനി വല്യ നമ്മളൊന്നുകൂടി സീരിയസ് ആയി കണ്ടിയില്ല എന്നുണ്ട പിന്നെ ബുദ്ധിമുട്ടാവോല്ലോ അവർക്ക് ഇപ്പോ ആദ്യത്തെ പോലെല്ല ഹിന്ദി ഒക്കെ ഭയങ്കര ടഫ് ആണെന്ന് പറയുന്നുണ്ട്
ആ ഇപ്പഴത്തെ പിള്ളേർക്കെല്ലാം ഭയങ്കര പാടാ പഠിക്കാൻ ഇപ്പ എൽ കെ ജി പിള്ളേർക്ക് വരെ ആണെങ്കിൽ കോ സ്കൂളിൽ അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു കുഞ്ഞുണ്ടേ അത് എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അവർക്ക് വേറെ ഇപ്പം എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മറ്റേ ഹ്യൂമൻ പാർട്സ് ബോഡി പാട്സ് ഒക്ക പിക്കാ കൊടുും ആ ഇപ്പടുത്തിപ്പ എല്ലാ അന്നേരം ഇപ്പ എല്ലാവർക്കും പാടാം
ഉം ആ ഈ ആ മോന് പറയുവേ ഹിന്ദി ഏഴാം ക്ലാസ് നല്ല ഈ ആല്ല ഇയ അത്യാവശ്യംനില വായിക്കാനും അത്ംനസിലാനും അങ്ങനെ സ്വന്തായിട്ട് എഴുതണം ന്നുണ്ടെങ്കില ഒക്കെ അത് ഇ എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോ താന്ന് വായിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ട് ട്ടാണ് ഓരോ വാക്കുകള്ന്ന് പറയ്ന്ന്ണ്ട് ആ പഠിച്ച ക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങള് ട്യൂഷൻ ആക്കിയത് എന്ന പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെന്ന് ശരിയാക്കിട് നൊക്കെ നല്ലതാണല്ലോന്ന് പറഞ്ഞ്ങ്ങാണ്ട് മറ്റേ നമ്മള് വീട്ടിൽ നിന്ന് എത്ര പഠിപ്പിച്ചാലും അത്ര അങ്ങ് എത്തൂലല്ലോ ആ അങ്ങനെ പിന്നെ ഏതായാലും പോകൻ മറ്റേ എന്താ ഇവിടെ വന്നാലും അവർക്ക് പിന്നെ ഫോണിലിരിക്കണം ന്നൊക്കെള്ള ചിന്താഗതിയാവല്ലോ അപ്പൊ പിന്നെ ഇപ്പ എല്ലാമക്കൾക്കു ആ ഈ ഒന്നാമത്തെ ഈ ഓൺലൈൻ ക്ലാസ്സ് വന്നപ്പോഴാണ് ഈ കുട്ടികൾ കൂടുതൽ ഫോണ് ഉപയോഗിക്കല് തുടങ്ങിയത് ആ രണ്ട് വർഷം ആ ആ രണ്ട് വർഷേ ഉം ഉം അവിടൊക്കെ കോവിഡ് അവിടൊക്കെ കോവിഡ് വന്നിരുന്നോ
ആ ഇവിടെ കോവിഡ് വന്നെയാ ഇവിടെ ഞങ്ങടെ വീട്ടിലെല്ലാവർക്കും വന്നയാ കോവിഡും ചിക്കൻ ബോക്സൂടെ ഒരുമിച്ച് വന്നത്
ഔ ഓ രണ്ടും കൂടി ആയപ്പോ എല്ലാം ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടാവല്ലോ
കോവിഡും ചിക്കൻ ബോക്സൂടെ വന്നു
ആ അയ്ശരി ആ ഈ വെള്ളപ്പൊക്കത്തിന്റെതോ അത്ണ്ടായോ
ആ അത് അത് ഇവിടെ വെള്ള അങ്ങനെ വെള്ളപ്പൊക്കായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു
ഇവിടെ വെള്ള പൊക്കത്തിന് വെള്ളം കേറിയിരുന്നു വീട്ടില് ഒരു മുട്ട് വരെ
അന്നേരം ഞങ്ങള് മറ്റേ ക്വാറന്റൈനിൻ അവിടായിരുന്നു
അല്ലല്ല ഞങ്ങൾക്ക് പിന്നെ വേറെ വീടുണ്ട് അങ്ങോട്ട് പോയി ഉം ഇല്ല ഇല്ല അങ്ങോട്ടില്ല ജില്ല മാറിപ്പോയി അതൊണ്ട് പിന്നെ അങ്ങ് മലപ്പുറത്താണ് മലപ്പോർത്ത് വീടുണ്ടായി അപ്പ അങ്ങോട്ട് പോയിന്നു അവിടെ പിന്നെ വെള്ളൊന്നും കേറാത്ത ഏരിയാ മലപ്പുറം പൊതുവേ അങ്ങനെ വെള്ളം കയറുന്ന ഏരിയകൾ കുറവാണല്ലോ
പക്ഷെ കഴിഞ്ഞ വർഷത്തെേക്കാട്ടി കുറവുണ്ടെന്ന് തോന്നുന്നു ഈ വട്ടം മഴ അങ്ങനെ
ആ ആ എന്തോ ഇ എലീനെ എന്തോന്ന് സംഭവം ഉള്ളത്കൊണ്ട് ഇരുപത്തിട്ട് ശതമാനം മഴ കുറവാന്ന പറഞ്ഞിരുന്നല്ലേ വർത്തയിലൊക്കെ
ആ
പിന്നെ കൂടെ ആ പിന്നെ കൂടെ പഠിക്കാന് മലയാളി കുട്ടികളൊക്കെ ഉണ്ടോ?
ആ ഉണ്ട് മലയാളിയും ഉണ്ട് കന്നട പിള്ളേരുണ്ട് തമിഴ് പിള്ളേരും ഉണ്ട്
അടുത്ത്ന്ന്ള്ള കുട്ടികളൊക്കെ ഉണ്ടോ ആ
പല ജില്ലയിന്ന് വരുന്ന പിള്ളോരും ഒക്കയാ ഉം
ഉം ആ ഞൻ അറിയുന്നരു വേറോരു കുട്ടിണ്ട് കോഴിക്കോട് അവളിപ്പോ ഫൈനൽ ഇയറാണ് തോന്ന്ണ്ട്
ആ
ബാംഗ്ലൂര് തന്നെയാണ് നിങ്ങളിപ്പോ ഒരേ കോളേജാവോന്നൊന്നും അറിയില്ല ബി എസ് സി നഴ്സി